ആ കേൾക്കണില്ലേ
കേക്കാം കേക്കാം
അവിടെ റേഞ്ച് ഇഷ്യുണ്ടോ ചില സമയത്തൊരു ആ
ദൃശ്യം ത്രീ കണ്ടില്ലല്ലേ ദൃശ്യം ത്രീ കണ്ടില്ലല്ലേ ഇല്ലല്ല ഞാ നിൻ്റൊരു കൂട്ടുകാരി ഷെയറില്ലേ അങ്ങനെ ഷെയർ ചെയ്ത് തന്നു അപ്പൊ ഇവിടെ വൈഫൈ തീർന്ന്കെടുക്കുവാ അപ്പൊ കാണാൻ പറ്റൂല്ല ഇനി വൈഫൈ ചാർജ് ചെയ്താലേ കാണാൻ പറ്റൂ
അതെങ്ങനെയക്കെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ വൈഫൈ അത് ലോൺ ലോഡ് ചെയ്യണം
അത് ടി വിയില് ടിവിയില് കണക്ട് ചെയ്യാം.
ആഹ് ആഹ് - ടിവീല് ആഹ് അങ്ങനെ
വാഴ ടു കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു
അതന്നെ ഞാൻ കണ്ടില്ലേ ഞാനത് തൊടങ്ങുമ്പത്തനും എന്തെങ്കലുമക്കെ ഇതാവും അപ്പതന്നെ എന്നീച്ചു പോവും
ഫ്രണ്ട്സിനെയാണ് കൂടുതലും ഫ്രണ്ട്സിനെയാണ് അതില് കൂടുതലും മിസ് ചെയ്യുന്നതല്ലേ
ഞാൻ കണ്ടിലാ-
ഓരോ ഭാഗങ്ങളിങ്ങനെ കാണാം യൂട്യൂബ് ഇതിലൊക്കെ യൂട്യൂബിലും
ഫസ്റ്റ് കണ്ടാരുന്നോ
ആഹ് ഫസറ്റ് ഫസ്റ്റ് കണ്ടിട്ട് ഉണ്ട്‌- ഇപ്പൊ പറഞ്ഞ കൊറെ ഫീലിമ് ഞാൻ എന്ത് ചെയ്യും നെറ്റൊക്കെ തീരാനാവുമ്പളേ ഡൗൺലോഡ് ചെയ്ത് വെക്കും റീചാർജ് കഴഞ്ഞാല് വെറുതെരിക്കല്ലേ ഒരു ടൈം പാസിന് അത് ചെയ്തക്കും ഇല്ലേ ടൈം പാസിന് അത് ചെയ്തു വെക്കും ഇല്ല ഇല്ല
അതെ ആഹ്
അപ്പൊ ഇഞ്ഞിരിക്കുമ്പോ അതങ്ങനെ കാണും
ആഹ്
ഉം
നിങ്ങള് വൈഫൈ ഉണ്ടായോണ്ട് എന്തെലുക്കെ കാണാൻ പറ്റും അല്ലെ ഫോണിലെ നെറ്റ് - നെറ്റ് അത്രേം കിട്ടത്തില്ല-
അപ്പൊ ഈ വൈഫൈ ഇതാക്കിയാല് പൊറത്ത് പോകുമ്പോ എന്ത് ചെയ്യാ
പൊറത്തോവുമ്പം അത് റീ ഇരുന്നൂറപക്ക് ചെയ്യും-
ആഹ് നെറ്റ് ഇല്ലാതന്നെ റീചാർജ് ചെയ്യാ ഇരുന്നൂറ് രൂപയൊക്കെ വേണോ
ആഹ് ഇരുന്നൂറ് രൂപ
ആഹ് ആഹ് -
അതെ അതെ
എന്നിട്ട് അങ്ങനെ ടിവിൽ ഇരുന്നിട്ട് എല്ലാരും കാണ
അതെ അതെ ടി വി യിലാണ് കാണാ വൈ ഫൈഇല്ലാത്തൊണ്ടിപ്പം എല്ലാർക്കും പറ്റുന്നില്ല സിനിമയന്നും കാണാൻ- ചാർജ് ചെയ്യണം അഞ്ഞൂറ് രുപ ഒരു മാസം
ക്കാറല്ലേ-
അതെ അതെ ഒരാള് സിനിമട്ടിട്ട് വിളിക്കും കാണാൻ വാന്ന്പറഞ്
ഞമ്മളെ വൈബിനനുസരിച്ച് ഇ ള്ളോലൊക്കെ ഉണ്ടെങ്കി സുഖാ
വാഴയൊക്കെ കണ്ടപ്പോ സെറ്റരുന്നു ആ പാട്ടുടായപ്പം അടിപൊളി എല്ലാരും തമ്മിൽ- തമ്മിൽ നോക്കി‌ -
ഓഹ് നല്ല സ്നേഹായിക്കാണും അത് കയ് ഞ്ഞപ്പോ അടിയായിട്ടുണ്ടാവും
ആഹ് പാട്ട് ഓർക്കു ഇപ്പൊ ഫുഡൊക്കെ കഴിക്കുമ്പോ എനിക്കുംകൂടെ കുറച്ച്താ അല്ലെങ്കി തന്നില്ലേ ആ പാട്ട് പാടും തമ്മിൽ പിരിഞ്ഞു പോവാല്ലേ- ഇപ്പ അടിയിടുവാണെങ്കിലും അങ്ങനെതന്നെ അതെ- അതെ അതെ
ഇണ്ടായ അതൊ രസല്ലേ ഫ്രണ്ട്സാള മാരി.
ആന്ന് ദൃശ്യം ത്രീ ഇനി എന്തോ ആവും ന്തോ അല്ലേ-
എന്താവോ അതിന്റെ അവസ്ഥ ദൃശ്യം വണ്ണും റ്റുവും വലിയ കൊ യ പ്പൊന്നുല്ല
മോഹൻലാൽ എന്തായാലും ലാലേട്ട വിട്ടു കൊടു
എ ഓലൊക്കെ പിന്നെ പ്രായാ യാലുംഓല്ക്ക് എനർജിക്കൊന്നരു കൊറവുല്ല അടിപൊളിആ മമ്മുട്ടി ഓലൊ ക്കെ പ്രായാവുമ്പോത്തിന് ഞമ്മള് അച്ഛനും അമ്മയൊക്കെ പോവും ഒരു വിധവും ആ ആ ഒരു ലുക്ക്. എപ്പോഴും ഓൽ ക്കൊരു മാറ്റം ഉണ്ടാവൂല ഉ
വേറെ ഉളോര്ക്ക്ഒകെ നല മാറ്റാണ്
അയിനൊക്കെ നമ്മള് അച്ഛനും അമ്മയുംആവണം
അതിലെ പിള്ളേർക്കായാലേ
ആഹ് അന്റെ കുഞ്ചാക്കോബവനൊക്കെ അന്നത്തെ ഫിലിമും ഇന്നത്തെ ഫിലിംഎന്താ മാറ്റം കൊറച്ച് മോഡലായിന്നുള്ളു. ശരീരത്തിന് വലിയ മാറ്റൊന്നും ഉണ്ടാവൂല്ല
അതെ
ഉം ഉം അങ്ങനെയക്കെ അല്ല തിയേറ്ററിലൊക്കെ പോയ് കാണോ
തിയേറ്ററില് ചെലപ്പോക്കെ പോയി കാണും. പിന്നെ ഞാന് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമ ഉറങ്ങി. ഇപ്പ പണ്ടത്തെ പൂരം സിനിമ അറിയോ ഓർക്കുന്നോ?
ഇല്ല ഇല്ല ഇല്ല പണ്ടത്തെ ഫിലിമൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആഹ് എങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ അതോ ഫാമിലി ആയിട്ടോ
ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സിനിമക്ക് പോയിട്ടില്ല
ആ പ്ലാൻ ചെയ്തോക്ക് അതൊരു രസല്ലേ.
ആ ഫ്രണ്ട്സിന്റെകൂടെ പോണ തും ഫാമിലിയോടെ പോണതും രണ്ടുംര ണ്ടല്ലേ
ഞാനന്നും ഇതുവരെ പോയിട്ടില്ല. ആഗ്രഹം കണ്ട് പോണം ന്നൊക്കെ.
ഫാമിലിയോടാണ് പോയിട്ടുള്ളേ?
ഇല്ല പോയിട്ടില്ലാന്നാ ണ് ഞാൻ ഇതുവരെ തിയേറ്റർ പോയിട്ടില്ലേ. ഇല്ല ഇല്ല ഇതുവരെ പോയിട്ടില്ല ഉ പോണംന്നൊക്കണ്ട്. ഏഹ് ഏയ് ഞാൻ പറയന്നിട്ടൊന്നുവില്ല.
ഉം
ഇപ്പൊ ഹസ് വരുന്നുണ്ട് ഹസ് ഇവിടല്ല ഹസ് ഈ മാസം വരും.
ആഹ് ആഹ് ആഹ്
അപ്പൊന്ന് അപ്പൊന്നു പറഞ്ഞ് നോക്കണം.
ഇല അപ്പൊ അങ്ങനെ പോണം പോകാച്ച എല്ലാരും ഉണ്ടാവും. ആഹ് അതൊന്ന് കണ്ടോക്കണം ഇനി തിരുമ്പോ ഒരു പത്ത് പതിനറ് കണ്ട
പക്ഷെ അതില് വാഴ് ടു കാണുന്നതില് നമ്മൾ കരയും ആ ഒരു ഇതാണ് അതില്.
ആഹ് ആഹ് ആഹ്
എല്ലാം സെറ്റാണ്.
ഉം അത് ഞമ്മള് സഹോദരങ്ങളൊപ്പ ഇരുന്ന് കണെണ്ടിരൂല്ലേ
അതെ പിരിഞ്ഞിരിക്കി പിരിഞ്ഞിരിക്കുന്നൊരൊക്കെ ഒന്നിക്കും ആ ഒരു ഫീലൊക്കെ വരും നമ്മക്ക് പിണങ്ങിയിരിക്കുന്നരൊക്കെ അത് മിക്ക സീനും അങ്ങന
ഞാനാച്ചാല് സിനിമയൊക്കെ കണ്ടാ മതി കാരയനിചിട്ട് ക്കണാളാ ആരെലും കരയാണ കണ്ട കരയും
ന്നാലും കണ്ണ് നിറയും
ആഹ്
എന്നെച്ച സ്വ ഈ സിനിമയിൽ തന്നെ വാഴ സിനിമയിൽ തന്നെ സ്വ ത്തിന്റെ പേരിൽ പിരിഞ്ഞിരുന്ന സഹോദരൻമാര് പിന്നൊരു ആപത്ത് വന്നപ്പം ഒരുമിച്ചു പനി അങ്ങനെയാണ്ട വന്നപ്പം ഒരുമിച്ച് ആ ഒരു ഇതാണ് അത് കണ്ടപ്പോ നമ്മടെ നമുക്ക് വിഷമാവും
ആഹ് ആഹ്
ആ ഒരു ഫീലാണ്
ഉം എന്തായലും കണ്ടോക്കണം
കാണ് ഫോണിൽ കിട്ടത്തിലെ ടെലിഗ്രമി
ഏഹ്
ടെലിഗ്രാമിന്ന് എടുത്തയാണോ
ആഹ് ടെലിഗ്രാമിന് എടുത്തയേനി ടെലെഗ്രാമിന് ഡൗൺലോഡ് ചെയ്യുവ ആയില്ഇങ്ങനെ വരും അതിലുള്ള സിനിമ ഒക്കെ ഡൗൺലോഡ് ചെയ്തെക്കും എന്നിട്ട് ഫ്രീ ആയിരിക്കുമ്പ ഇരുന്ന് ഇങ്ങനെ കാണും അതൊക്കെ തന്നെ പണി ഉം
ചാർജെയ്യും എത്ര രൂപയ്ക്ക് ചാർജ് ചെയ്യും
എത്രക്ക് പ്രാവശ്യം അഞ്ഞൂറ്റി എഴുപത്തിയൊമ്പതോ അങ്ങനെയൊക്കെ ചെയ്തു ഉം അല്ലെങ്കിൽ മുന്നൂ റ്റി സംതിങ് അങ്ങനെ ചെയ്യല്
ആഹ് ഇപ്പൊ കൂടുതലാണല്ലോ
ഉം അപ്പോ രണ്ട് രണ്ടു മാസത്തിനു ചെയ്തു അപ്പോ പിന്നെ ഒരു മാസ ത്തിന് അങ്ങനെ ചെയ്യല് കാശ് രണ്ട് മാസത്തിന് ചെയ്ത്
ആഹ്
ഉം ഇങ്ങള് പി അവടെ പിന്നെങ്ങനെ ഒരു മാസത്തിനന്നെ ഏഹ്
നല്ല ഫീലായി കരഞ്ഞ സിനിമ ആയതരണേ
ഞായെന്തണ്ടാ നിക്ക് നിക്ക് ഞാനേ എന്ത്കണ്ടാലും കരയുന്ന് ഹ് ഏഹ് ഫിലിമിലാരേലും കരയുന്ന കണ്ടമയി ഞാനും കരയും
ആഹ് ഞായിതുവരേം കരഞ്ഞിട്ടൊന്നുല്ല വെഷമായിട്ടൊണ്ട് ഞങ്ങടെ അനിയത്തിയൊക്കെ ഇരുന്ന് കരയും അനിയത്തി അവള്മാരൊക്കെ ഇരുന്ന് കരയും
മറ്റേ ആകാശദൂത് അങ്ങനെ എന്തോരു സിനിമണ്ടല്ലോ
ആഹ് ആഹ് അതൊണ്ടൊണ്ട് അതില് പിള്ളേരെ കൊണ്ട് ഇല്ലേ
ഉം അതെ
പിള്ളേരെ വേറെ സ്ഥലത്താക്കുമ്പോ ആ പൊടി കൊച്ചിനയല്ലേ
ഉം അതൊക്കെ കണ്ടിട്ട് കൊറേ കരഞ്
സമ്മതിക്കണം ല്ലേ പിള്ളേരെ അവടെ
അങ്ങനൊക്കെ
കരയുമ്പൊ ആര് സമാധാനിപ്പിക്കും
ആര് ഒറ്റക്ക്‌ സമാധാനിക്കന്നെ അല്ലാതാരാ വരണ് സമാധാനിപ്പിക്കാൻ മ്മ്ഹ് മ്മ്
ഫേവറേറ്റ് സിനിമ ഏതാ
മനസ്സിലായില്ല
ഫേവറേറ്റ് സിനിമ ഇഷ്ടപ്പെട്ട
ഫേവറേറ്റ് സിനിമ അങ്ങനെയൊന്നുല്ല ഒക്കെയിരുന്നിങ്ങനെ കാണും ബീബു എവടെ ആഹ് എല്ലാ ഇഷ്ട
എനിക്കങ്ങനെയൊന്നു ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെയൊന്നുല്ല എല്ലാ ഇഷ്ടാ
ഏയ് ഉം ഒക്കെയിരുന്ന് കാണും കുട്ടികളെയ് സമയം
ഹാ മ്മ് പണ്ടുള്ളവർക്ക്‌ന്ന് പറഞ്ഞാ സിനിമ സിനിമയോട് താല്പര്യല്ലല്ലോ
ആഹ്
സീരിയലാണല്ലേ ഞങ്ങടെ വീട്ടി ഇവടെ എല്ലാ അച്ച അച്ച്ചാമ്മ എല്ലാരും സീരിയല
ആഹ് ഇവടെ സീ സീരിയല് ക രുന്നു ഇപ്പങ്ങനെ കാണലില്ല
ആഹ്
മ് ഞാനെയ് കുട്ട്യാൾക്ക് ചോറൊടുക്കാനായി ചോറൊക്കൊന്ന് കൊടുക്കട്ടെ മ്മ് മ്മ് ശരി